ഹലോ ഹലോ സുഖാന്നൊ
ആഹ് സ്വഖാ ചേച്ചിക്കോ
സുഖവാ
ആഹ് എങ്ങനെ ഉണ്ടവിടെ മഴയൊക്കെ ഉണ്ടോ
മഴയൊക്കെ ഉണ്ട് നല്ല മഴയാ ഇവിടെ
ആഹ് ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നു ഇന്ന് ഇവിടെ നല്ല മഴയായിരുന്നു പിന്നൊരു രണ്ട് മണി രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആയിപ്പോന്ന് തോന്നു പിന്നീട് പെയ്തില്ല
പെയ്തില്ല ആഹ് ഇവിടെ രാവിലെ ഒരു ഒരു പത്ത് മണി വരൊക്കെ മഴയ ഉണ്ടാരുന്നു പിന്നെ വെയിലായിരുന്നു പിന്നെ കൊഴപ്പല്ലാരുന്നു നീ പളനിയിലൊക്കെ പോയെന്നറിഞ്ഞല്ലോ എങ്ങനുണ്ട്
ആഹ് പളനില് പോയി വ വന്നിട്ട് ഇപ്പ ഒരു ര ഒരു രണ്ടാഴ്ച ആയതേ ഉള്ളൂ അയ്യോ ഞങ്ങള് പോയ സമയത്ത് പക്ഷെ നല്ലൊരു വെയിലും ഒക്കെ ഉള്ളരു ഇതായിരുന്നു ഇവിടെൊക്കെ മഴയാണെ ങ്കിലെ അവിടെ നല്ല വെയില് ആരുന്ന് അവടെ പോയി നമ്മളങ്ങ് പെട്ടു പോയി യേച്ചി നമ്മടെ ഇവിട്ത്തെ കൂട്ടുള്ള ഫുഡ്ഡും വൃത്തിയും ഒന്നും അവ്ടെ ഇല്ലല്ലോ
ഉം
പിന്നെ അങ്ങ് എന്തോ പോലെ ആയി പോയി എന്തോ ചെയ്യണം നമുക്ക് എന്ത് കഴിക്ക്യണംനുള്ളോ ചിന്ത ആഗപ്പാടര് ഒരൊറ്റഹോട്ടലുണ്ട് അവടെ പിന്ന്യേ ഏകദേശം ഒരു നല്ല ഫുഡും നല്ല വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു
ഉം
അതോണ്ട് പിന്നെ കൊഴപ്പമില്ല പിന്നെ നല്ല പോലെ നമുക്ക് പഗവാനെ കാണാനൊക്കെ പറ്റി ആഹ് ഭയങ്കരമായിട്ട് നമ്മൾ ഫുഡിന്റെ ഒരു കാര്യത്തിലെ തമിഴ്നാട്ട ആഹ് ഒരു ഏരിയയിലോട്ട് ചെന്നയ്ഞ്ഞാ നമ്മള് പെടാംപോന്നരു ഒരു ത്തെ പ്രശ്നഅതേ ഉള്ളു
ആഹ്
അവിട്ത്തെ ആൾക്കാര സഹകരണൊക്കെ കൊഴപ്പുല്ല അല്ലാതെ നോക്കുവാണെങ്കി വയങ്കര ബുദ്ധിമുട്ടാ നമുക്ക്
ഉം
ചേച്ചി തമിഴ്നാട്ട് പോയിട്ടുണ്ടോ
ഞാൻ പോയിട്ടില്ല എൻക്ക് പോണന്നു പളനി പോണോന്നുണ്ട് ആഗ്രഹം
ആഹ് പളനി പോവ്വാണെങ്കി അമ ക്കളയൊക്കെ കൊണ്ട് പോണെങ്കില് പ്രശ്നി നമ്മള് പിന്നീസഹിച്ച് എന്തെങ്കിലുക കഴി ക്ക്യുന്നറിയത്തില്ലേ രങ്ങനെല്ലല്ലോ മക്കളൊക്കെണെങ്കി എന്തേലും ഒരു ഇത് കിട്ട ഒന്നെങ്കിലെ അവര് ഫുഡോന്നും കഴിക്കത്തില്ല അപ്പൊ പിന്നെന്തെങ്കിലും ഉപേ ഒന്ന് ടേസ്റ്റ് ത്തില്ലാത്ത്യോ അല്ലെങ്കി വൃത്തിയില്ലാതെയോ കണ്ടയ്ഞ് ഇവരൊന്നും കഴിക്ക്യത്തില്ലെങ്കി നമ്മക്ക് വെപ്രാളവല്ല്യോ
ഉം
അങ്ങനെക്കെ പ്രശ്നം പക്ഷെ പോയി ഇവട്ന്ന് ടൂറിസ്റ്റ് അയച്ചു പോയ നമ്മള് കൊറെ ഫാമിലിയുണ്ട് അപ്പം ഒരു സീറ്റിന് പക്ഷെ രണ്ടായിരത്തി അഞ്ഞൂർ രൂ മണ്ടയ്ക്ക്യാ വരുന്നത് ഫു ഫുഡും കാര്യങ്ങളും പിന്നെ നമ്മടെ സ്സേയും നമ്മടെ റൂം വാടകേ പിള്ളേര്ടെക്കെ നമ്മള് തന്നെ എട്ക്കണം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഈ വണ്ടി വണ്ടി കൂലി ക്കെ നമുക്ക് ഫ്രീയാണന്നേ ഉള്ളൂ വേവണ്ടി ക്കൂലിക്കെ നമ്മള് കൊടുക്കണോന്നേ ഉള്ളൂ അല്ലാത ബാക്കിയെല്ലാം നമ്മള് തന്നെയ ചെയ്യുന്നേ അത് പിന്നെ കൊറെ അമ്പലങ്ങളുണ്ടല്ലോ ഞാം പോയത് തമിഴ്നാട് മറ്റേ നമ്മടെ പളനി പോയി പിന്നെ എന്താ രാമേശ്വര ഇല്ലേ രാമേശ്വരത്ത് പോയി ഗുരുവായൂര് പോയി ആഹ് അങ്ങനെ കൊറെ കന്യാകുമാരി കന്യകുമാരിൽത് പളനീല് നമുക്ക് പിന്നെയും ഫുഡും വൃത്തിയൊക്കെ നമുക്ക് എങ്ങനെലും നമുക്ക് മാനേജ് ചെയ്താല് തേയമുക്ക് സയിച്ച് നിക്ക്യ ഷേപ കന്യകുമാരിയിലോട്ട് ചെന്നഴിഞ്ഞാ ചേച്ചി നമുക്ക് ഒട്ടും പറ്റത്തില്ല
പറ്റത്തില്ല ഉം
ആഹ് ഇവടെ പളന്യകെ പളനീലൊക്കെ ചെന്നഴിഞ്ഞാ നമക്ക് വന്നാ കൊഴപ്പുല്ലന്നുള്ള രീതികാൺണം നം പളനിലുള്ളവരീ തമിഴ്നാട്ടിലുള്ളവര് ഇവടെ വന്നാലും നമ്മളീ തട്ട് കടേക്കിലംന്ന് നമ്ള് പോയി കഴിക്കത്തില്ലേ പക്ഷെ കന്യാകുമാരിലോട്ട് ചെന്നഴിഞ്ഞ ഭയങ്കര ഫ്ലോപ്പ ഫുഡൊക്കെ നമുക്കൊന്നു കഴിക്കാനോ വായിവെക്കാൻ പോലും ഒരു ടേസ്റ്റുപോലും ഇല്ല.
ഉം
ഉം പിന്നെ ഞാനെ ഏർവാടി പോയാരുന്നു ഏർവാടി ചേച്ചി ആ ചേച്ചിക്കറിയാവോ ഏർവാടി.
ഇല്ലാ
ആ ഏർവാടിയൊരു മുസ്ലിം സിന്റൊരു ആചാരായായിട്ടൊള്ള ബന്ധപ്പെട്ടുള്ള ഒരു മുസ്ലിംസ് മറ്റേ പള്ളിയാ അവ ടെയീ ബാധയൊക്കെ ഒഴിപ്പിക്കുന്നതു പോലൊള്ളയാ.
ആഹ്
ഞങ്ങള് നേരിട്ടുകണ്ട് കൊച്ചു പിള്ളേരെവരെ ബാധ ഒഴിപ്പിക്കുന്നു.
ഉം
ഉം നമുക്കത് കാണുമ്പോ നമുക്കൊരു പേടികാണും പിന്നെ അവരുടെ ദേഹത്ത് തട്ടരുത് അങ്ങനെ ഇരി ക്കുന്നവരുടെ ദേഹത്ത് തട്ടല്ലെന്നൊക്കെ പറയും. ആ ഈ വെക്കേഷന് ചേച്ചി മ ക്കളേയും കൊണ്ട് എവിടെയും പോയില്ലാല്ലിയോ
ഇല്ല ഞാനെങ്ങും പോയില്ല ഇനി പോണം. ഇപ്പം ഇനിയിപ്പം ആ സ്കൂളൊക്കെ തൊറന്നല്ലോ ഇനിയിപ്പം അടു ത്ത വെക്കേഷനിനി നോക്കണം.
ആ ഹസ്ബൻഡ് വരണം അല്ലേ ഹസ്ബൻറ്റെങ്ങാണ്ട് ഗൾഫിലെങ്ങാണ്ടല്ലേ.
ആഹ് ഹസ്ബന്റുവരണം വന്നാലേയൊള്ളുനി
ആ വരുമ്പോയിനിപ്പ എവിടെല്ലൊ ക്കെ പോവാലോ.
ആ വരുമ്പോയിനി പോവും ഇപ്പം നമ്മള് ട്രെയിനോ. പോകുന്നതിനെക്കാട്ടി നല്ലത് ടൂറിസ്റ്റു ബസ്സിനാത്തുപോകുന്നതാ അതാവുമ്പോ അമ്പലങ്ങളിലും എല്ലാം
ആ ഒരുപാട് പ ഞങ്ങളു പോയതുതന്നെ ഒരു പത്തുപതിനഞ്ചു അമ്പലങ്ങൾ ഒണ്ടായിരുന്നു അവിടെ എല്ലാം കേ റി നമ്മള് ദർശനവും കണ്ട്. ആ ദർശനത്തിനൊള്ളസമയം നടതൊറക്കുന്ന സമയത്തായിരിക്കില്ല നമ്മള് പോകുന്നത്.
ആ ഹ ഹ ഹാ
അങ്ങനെപോയി എല്ലാം കണ്ടുതൊഴുത് നമുക്കെത്ര അമ്പലങ്ങളില് ഒരു ഇഷ്ടപോലെ അമ്പലങ്ങളൊണ്ട്. ഗുരുവായൂര് പിന്നെ സ്റ്റേ ആവുന്നിടത്തൊക്കെ നമുക്ക് അത്രയും നേരം നമുക്കവിടങ്ങളിലൊക്കെ നി ക്കാം ആയൊരുലൊക്കാലിറ്റിതന്നെ നിക്കാലോ. ഞങ്ങളുവിടത്ത് ഗുരുവായൂര്. പിന്നെ പളനി ആ പിന്നെ കന്യകുമാരി. പിന്നെ പിന്നെ വേറെ എവിടെയോ ഒണ്ടായിരുന്നു ഒരിടത്തും കൂടെ സ്റ്റേ ഒണ്ടായിരുന്നു. ഏർവാടീല് സ്റ്റേ ഈ നാലെടത്ത് ഞങ്ങക്ക് സ്റ്റേ ഒണ്ടായിരുന്നു.
ഉം എങ്ങനെ ഗുരുവായൂരി തെരക്കൊക്കെയൊണ്ടോ
ആ ഗുരുവായൂര് നമ്മള് എന്തുവാ അന്നും ഞങ്ങള് ഈ ഇപ്പയീപ്പോയപ്പോ നല്ല തെരക്ക് കാരണം അന്ന് ഈ വെക്കേഷൻ സമയംകൂടി ആയതുകൊ കൊണ്ട് എല്ലാവരും ഭഗവാനെ ദർശിക്കാനും ഈ തമിഴ്നാട്ടിലൊള്ളവരും എല്ലാ പ്രദേശത്തൊള്ള ആൾക്കാരും വരത്തില്ലേ. അപ്പപിന്നെ നല്ല തെരക്കൊണ്ടായിരുന്നു. ഭഗവാനെയൊന്നു കാണാൻ പറ്റത്തില്ല നമുക്ക് പിന്നെ നമ്മള് എവിടെന്നെങ്കിലുമൊക്കെ തെള്ളിയും പിടിച്ചുമൊക്കെ നിന്ന് നിന്ന് നമുക്ക് കൺ എങ്ങനേലും കണ്ടാകണ്ടു ഇല്ലേയില്ല.
ഹ ഹ ഹ ഹ ഹ
പിന്നെ അതും ഇപ്പൊ പണ്ടത്തെ പോലൊയൊന്നുമല്ലലോ ഇപ്പൊ ഒരുപാട് ക്യൂ ഒക്കെ ആയില്ലേ നമ്മള് കറിങ്ങി തിരിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്കി നമ്മളങ് കുഴയും കൊച്ചുങ്ങളൊക്കെ ഉണ്ടെങ്കി ആ സമയത്ത് അവർക്കും എല്ലാം എല്ലാം യൂറിൻ പാസ് ചെയ്യാനോങ്ങനെന്തെങ്കുമൊക്ക പോണോ ഉണ്ടെങ്കി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും
ഉം പളനയിലെ പഞ്ചാമൃതം സൂപ്പർാണല്ലോ
ആ പഞ്ചാമൃതം ആന്നാ ന്നാന്ന് അതിനും ക്യൂവാ ഈ പറയുന്ന മാതിരി നമ്മള് അവിടെ ഒരു വല്യ ലഡു കിട്ടും
ഉം
അതായാലും ഈ അവിടെ ഒരു സംഭവം ഉണ്ട് തങ്കത്തേതന്ന് പറയുന്നത് അത് ഫുള്ള് സ്വർണ്ണം മാണ് അതിനകത്ത് മുരുകന്റെ വിഗ്രഹം ഉണ്ട്
ഉം ഉം
അത് പിടിക്കുന്നതിന് എന്തോ അയ്യായിരം രണ്ടായിരത്തി അഞ്ഞൂറോ അയ്യായിരം രൂപയോ അത് പിടിക്കുന്ന ഒരു ആ അതിപ്പ ഇങ്ങനെ രഥത്തിന അതി ഇങ്ങനെ പിടിച്ചു വലിച്ചൊണ്ട് അപ്പൊ ആ രഥം പിടിക്കുന്നതിന് അതിനക്കെ കയം ണ്ട് അതില് പിടിച്ചുകൊണ്ട് വരുന്നതിനന് എന്ത ഇത്രയും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമ്മളെ രസീത് വരുന്നെ അപ്പൊ അത് വരുമ്പോഴത്തേക്കിനും ഈ എന്ത് വാങ്ങിക്കാൻ എന്ത് തിരക്കി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവരെ എല്ലാം മാറ്റും അപ്പൊ നമ്മള് ക്യൂലാ നി- ക്കുന്നെങ്കിൽ നമ്മള് ക്യൂയിന്ന് മാറിയിട്ട് പിന്നെ നമ്മൾ ഒന്നേന്നും പറഞ്ഞ് നിൽക്കണം മനസിലായോ ഉം അങ്ങനെയൊക്കെയുള്ള കുറേ കുറെ പ്രശ്നങ്ങളുണ്ട്
ഉം ഹലേ
ചേച്ചി ഗുരുവായൂര് പോയിട്ടുണ്ടോ
ഇല്ല ഞാൻ പോയിട്ടില്ല എല്ലായിടും പോണം ഇനി പളനിയിലൊക്കെ പോകുന്ന സമയത്തൊക്കെ അവിടെയും പോക്ക് നടക്കും
ചേച്ചിക്ക് മക്കളെ കൊണ്ട് പോകാനായാലും പ റ്റത്തില്ലല്ലോ ഹസ്ബൻഡും കൂടെ ഇണ്ടെങ്കിൽ ആ ഒന്നും കൂടി ഹസ്ബൻഡ് പോയിട്ട് എത്ര നളായി
പോയിട്ടിപ്പം മൂന്നാലഞ്ച് മാസമായി
ആ മാസങ്ങളിൽ ഇരിക്കുമ്പം അങ്ങനെ വരാൻ പറ്റൂല്ലേ അതോ വർഷത്തെ വരാൻ പറ്റുവോ
ആറു മാസം ഒക്കെ കൂടുമ്പോ വരും എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ നമ്മള് ആഹ് വരാൻ പറ്റും അത്യാവശ്യം കൊറച്ച് ദിവസം അഞ്ചു ദിവസോ പത്ത് ദിവസോ ഒക്കെ
ആഹ് ഈ ഇടക്ക്ണ്ട് അങ്ങട്ട്. വരാനും പറഞ്ഞ് ഇരുന്നേല്ലായിരുന്നു അന്നേരം എന്താ പറ്റിയായിരുന്ന
ആ ഈ ഇടക്ക് അവിടെ പ്രശ്നങ്ങളൊക്കെ ആയ കൊണ്ട് വരാൻ പറ്റിയില്ല ആന്നെ ആ കാര്യങ്ങളും ണ്ട് വരാൻ പറ്റ ഉത്സവത്തിന് വരാൻ തന്നെ ആയിരുന്നു ഇനിപ്പം മോടത്തിന് വരുവാ
ആഹ് എന്തായാലും ഓണത്തിന് കാണുവല്ലോ അല്ലേ
ആഹ് അങ്ങനെ പറഞ്ഞേ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉം വരട്ടെ
ഉം ചേച്ചി ഇപ്പ എവിടെയോ ജോലിക്കോ ട്രെയിനിങ്ങിനോ എന്താണ്ട് പോകുന്നുണ്ടല്ലയോ
ആഹ് ഞാൻ പോകുന്നുണ്ട് ഇപ്പൊ കഴിയാറായി ഇനി ഒരു ഒരു മാസം കൂടെണ്ട്
ഒരു മാസം കൂടി ഇല്ലയോ
ഇവിടെ മ ഒരു മാസോളും ഉണ്ട് അതോടെ കഴിഞ്ഞിട്ട് പിന്നെ വേറെ എവിടെയെങ്കിലും ഒക്കെ നോക്കണം കുറച്ചെസെക്കെ റസ്റ്റ് എടുത്തിട്ട് പിന്നെ നോക്കണം
എഹ് ഏഹ് അതാ ഇപ്പൊ ഒരു ജോലി എല്ലാ എല്ലാ സ്ത്രീകൾക്കും ഇപ്പൊ ഒരു ജോലിയാവ ആഹ് ഇന്ന എന്തോ ഉണ്ടായിരുന്നു സ്പെഷ്യൽ എന്തോ രാത്രിയില് ഇനിയിപ്പ
സ്പെഷ്യല് ഒന്നും ഇല്ല ആഹാരമൊക്കെ കഴിച്ച് ആഹ് ഉച്ചക്കൽത് തന്നെ ആഹാരമൊക്കെ കഴിച്ച്
ആഹ് എന്ത് വാര്ന്ന് കറി
കറി സാമ്പാറ ഉണ്ടായിരുന്നു തോരൻ ഉണ്ടായിരുന്നു മീൻകറി ഉണ്ടായിരുന്നു
ആഹ് ആഹ് ചേച്ചിക്ക് രാവിലെ എത്ര
എന്തോ
എത്ര മണിയാഉമ്പോ പോണ രാവിലെ
രാവിലെ ഒരു എട്ടേ കാലൊക്കെ ആകുമ്പോ ഇവിടന്ന് പോണം എട്ടര ആവുമ്പം അവിടെ ചെല്ലണം
ആഹ് അപ്പൊ രാവിലെ എണ്ണീക്കൂല്ല വെക്കാനൊക്കെ
അഞ്ച മണിക്ക് എണ്ണീക്കും മൂക്കും പോണമല്ലോ സ്കൂളില്
ആഹ് മോൾളെ വണ്ടി എത്ര മണിയാവുമ്പോ വരും
മോട വണ്ടി ഒമ്പത് മണിയൊക്കെ ആവും വരാന്
വരാന അപ്പഴത്തേക്ക് ഒരു ഒരുക്കി നിർത്തോ ചേച്ചി അതോ അമ്മ ഒരുക്കോ
ഇല്ല ഞാൻ പോകുന്നയ്ന് മുമ്പ് ഞാൻ കുളിപ്പിച്ച് യൂണിഫോം ഒക്കെ ഇട്ട് റെഡി ആക്കി നിർത്തും
ന്നർത്തു ആഹ് ആഹ് മോനാ മോനുണ്ടോ ആഹ് അങ്ങനല്ല അപ്പൊ മോനെ ആര് കൊണ്ടോള്ളൂ മോന് പത്തുമണിയ ക്ക്‌ ആഉമ്പഴത്തേക്നും പോയാ പോരായോ
ത്തുമ്മണി ഞാൻ പോയാ മതി അച്ഛൻ കൊണ്ടു വിടും അച്ഛൻ ഇല്ലാത്തപ്പം അമ്മയ്ക്ക് വയ്യാ തൊണ്ട് ഭയങ്കര പാടാ കൊണ്ടു വിടാന് പിന്നെ ടീച്ചർ അങ്ങനവാടിലെ ടീച്ചറ് ആഹ് അതെ ച്ചേട്ടന്റെ അച്ഛനും അമ്മയും പിന്നെ ടീച്ചറ് വന്ന് വിളിച്ചോണ്ട് പോകും കൊണ്ട് വിടുകയും ചെയ്യും.
ആഹ് ടീച്ചറ് ടീച്ചറിന്റെ വീട് അവിടെങ്ങാനാണോ അടു
അല്ല അല്ല ടീച്ചറിന്റെ കുറച്ചു ദൂര. ഇതുവഴിയാ പോകുന്നത്. ആഹ് അപ്പൊ പിന്നെ പോകുന്ന വഴിക്ക് ഞാൻ വിളിച് പറയാങ്കിൽ ഇവിടെ വന്ന് വിളിച്ചോണ്ട് പോകയും തിരിച്ച്. സമയകുമ്പോ കൊണ്ട് വിടുകയും ചെയ്യും.
ആണല്ലയോ.
ആഹ് അങ്ങനെ ഒരു ഉപകാരോണ്ട് അതുകൊണ്ട് കൊഴപ്പല്ല.
ആഹ് അതൊണ്ട് ശരി ഞങ്ങളങ്ങനെയും ബസിൽ കേയറി പോകു പിന്നെ മോന്റെ കാര്യം അവിടെ ഒരു ത് പ്രശ്ന ആവുന്നില്ലല്ലോ മോനെ ടീച്ചറ് കൊണ്ടു വിടുന്നതോണ്ട് അതും കുഴപ്പല്ല.
കുഴപ്പല്ല.
ഉം രണ്ടു പേരും ഉറങ്ങിയോ.
രണ്ടു പേരും മോനൊറങ്ങിയില്ല മോളൊറങ്ങി. മോക്ക് മോന് ചുമ്മാ കിടക്കുന്നു. ഇപ്പൊ ഉറങ്ങും ഉം ഉം മോക്ക് പരീക്ഷ തുടങ്ങും.
ആഹ് നാളെ മുതലാണോ.
അല്ല തിങ്കളാഴ്ച തൊട്ട് തുടങ്ങി ആഹ് തുടങ്ങി. ആഹ് അതിന്റെ പഠിത്തങ്ങളും ഒക്കെയാള്.
ഒറ്റക്കൊക്കെ പോവാള്.
ഒറ്റയ്ക്കെക്കെ.
ഇരുന്നങ്ങ് പഠിക്കുവോ.
ആഹ് കൊഴപ്പൊന്നുമില്ല ഒറ്റയ്ക്കൊക്ക ഇരുന്ന് പഠിച്ചോളൂ നമ്മള് പഠിപ്പിക്കാൻ ചെല്ലുന്നയാക്ക് ഇഷ്ടമല്ല. ആഹ് ട്യൂഷൻ ഉം തന്നത്താനെ അങ്ങ് പഠിച്ചോളും. ട്യൂഷൻ സ്കൂള് ആ രണ്ടിടത്തും പഠിപ്പിക്കുന്ന മതി അല്ലാതെ നമ്മളെന്തെങ്കിലും പഠിപ്പി ക്കാൻ ചെന്ന ആഹ് പുള്ളിക്കാരിക്ക് വലിയ താല്പര്യല്ല.
ആഹ്
ഞാനങ്ങോട്ട് ബുദ്ധിമുട്ടിപ്പിക്കത്തും ഇല്ല.
ആഹ് അതാ നല്ല എന്തായാലും ആള് പഠിക്കുന്നുണ്ടല്ലോ.
ഉം അതോണ്ട് പിന്നെ കുഴപ്പമില്ല.
മാർക്കൊക്കെ ഉണ്ട് ഇല്ലേ നല്ലേ.
ആകുഴപ്പില്ല അത്യാവശ്യം മാർകൊകെ ഉണ്ട് ഉം ഒന്നോ രണ്ടോ കുറഞ്ഞാലും ഞാനൊന്നും പറയത്തൊന്നുമില്ല.
ഉം ഇപ്പ ഈ പ്രായത്തില് അത്രയൊക്കെ ചെയ്യുന്നു പഠിച് എഴുതുന്നില്ലേ.
ഉം
ഉം എന്നാ ശരി എന്നെ.
ആഹ് എന്ന ശരി. ഉ